കേൾക്കുന്നുണ്ടല്ലോ എന്ത്ണ്ട് വിശേഷം
തിരിയുന്നു
കപ്പിടിക്ക കഴഞ്ഞ രാവില്ത്തെ
രാവിലത്തെ കാപ്പി കുടി ഒക്കെ കഴിഞ്ഞു ജോലി ജോലി ജോലി ഒന്ന ണ്ട് ജോലി കുറച്ച് ണ്ട് അൽക്കാനൊക്കെ ഉണ്ട് ഉം പിന്നെ അവിടെ എന്താ
എന്ത് വിശേഷം സുഖമായിട്ട് പോകുന്നു രാവിലെ ഞാൻ കാപ്പി മഴയൊന്നുല്ല
മഴയില്ല ഉം മഴയില്ലാത്ത ജൂൺ മാസം ല്ലേ
ഉം ആദ്യായിട്ട് കിട്ടുന്നയ എനിക്ക് തോന്ന്ണെ
അ
ഞാൻ ജനിച്ച പിന്നെ ആദ്യക്കെ ആ സത്യം ഞാൻ ജനിച്ചന് ശേഷം ആദ്യയിട്ടോ ജൂൺ മാസം ഇത്തര ആഹ് ഇത്തരക്ക് ആയിട്ട് മഴ ഇല്ലാത്തത് ആദ്യമായിട്ടാ
ആദ്യായിട്ടാ ജൂണില് ഇങ്ങനെ മഴയില്ലാതെ നിക്ക്‌ന്നത്
ഉ
ഇനി പെയ്യോ ആവോ ലേ അ പിന്നെ വേറെ
എല്ലാം എന്നാ വിശേഷങ്ങളൊക്കെ ചോറും കറിയും ഒക്കെ ആയോ ഉച്ചക്കത്തേക്കുള്ളത്
ഉച്ചകത്തേക് ഉളൊക്കെ ആയി
ആഹ
ഉം മ്മഡ് കുറച്ച് അലക്കാനുള്ള കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്
ആഹ പിള്ളേര് അല്ലെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവിടെ
പണിയെല്ലാം കഴിഞ്ഞോ
പണിയെല്ലാം കഴിഞ്ഞിറ്റ്ണ് അലക്കാന് ഇട്ടിട്ടുണ്ട് മെഷത്തിനകത്ത് ഞങ്ങക്ക് രണ്ട് ആ പപ്പയ്ക്ക് മരത്തിന്റെ കച്ചവടവാ ഇവിടുത്തെ ഒരു കപ്പക്ക് അവിടുന്ന് രണ്ടു പേര് പണിക്ക്‌ ആ ആ മൂന്നു പേര് ഭക്ഷണം കഴിക്കാൻ വരൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ വന്നിട്ടില്ല അവര്
ആ അപ്പൊ എല്ലാം റെഡി ആയിരിക്ക അല്ലേ
ഞാനിപ്പോ അവര്ത്തേക്ക് ചോർ ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട് അതൊരു കൊഴിയണം അത് വെന്തുസെറ്റ് ആവണെങ്കില് അപ്പൊ അതുവരെയുള്ള സമയത്ത് ഫ്രീ ആയതൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു
എങ്ങനെ അവിടെ അവിടെ എങ്ങനെ മീനൊക്കെ കിട്ടുന്നുണ്ടോ
ആ നമ്മുക്കൊരു മീനെന്ന് വെച്ചിുണ്ടെങ്കില് പിന്നെ രാവിലെ കൊണ്ടുവരും അത് രാ ആറ മണി ആറ മണിയ ആകുമ്പോൾ ആറുമണി ആവുമ്പൊതുടങ്ങി ഒരു എട്ട് മണി വരെ ഇഷ്ടം പോലെ മീനുകളെ ഇതില് കൊണ്ടുപോകും എല്ലാ മീനുകളും ഉണ്ട്
ആ അപ്പ മറ്റേ ട്രോളിംഗ് ആയതുകൊണ്ടേ മം
എല്ലാം ആഹ ട്രോളിങ്ങ ആണ് എന്നാലും മീൻ ഉണ്ട് മത്തിയ ഉണ്ട്
കിട്ടുന്നുണ്ട് ആ ആ ആഹ മത്തിയല്ലെ പശെ വെല കൂടുതലാന് തോന്നല്ലേ
ആ മത്തിക്ക് ഇരുന്നൂറൂപ ആഹ ഇരുന്നൂറ് രൂപ മത്തിക്ക് അയലക്ക് മുന്നൂറ് രൂപ ഉം പിന്നെ നമ്മള ഇങ്ങനെ കർണാടക സൈഡിലേക്ക് പോയല് നമ്മക്ക് ഇത് കിട്ടും എന്താന്ന് വെച്ചാല് ആ ചെമ്പല്ലി ചെമ്പല്ലി ഉണ്ടിപ്പ ഇപ്പൊ ചമ്പല്ലിന്റെ സമയം അപ്പൊ ചമ്പല്ലി കഴിഞ്ഞ ഞായറാഴ്ച പപ്പ പോയിട്ടുണ്ടായിരുന്നു അപ്പം പപ്പയും അവിടുത്തെ പപ്പേടെ ചേട്ടന്റെ മകനുംഎല്ലാരും കൂടിട്ട് ഒരു വണ്ടി എടുത് പോയി പത്ത് പത്ത് കിലോത്തിന്റെ അടുത്ത് ചെമ്പലും മേടിച്ചിട്ട് വന്ന
ആഹ
ഉ പക്ഷെ നന്നാക്കി
എല്ലാരും കൂടെ എടുത്തില്ലേ
ആ എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ പിന്നെ പങ്കുവെച്ചെടുക്കും
ആണ ആഹ ആ അപ്പൊ എങ്ങനെ ഒരുമിച്ചെടുക്കുമ്പോ പിന്നെ ലാഭത്തിന് കിട്ടൂല്ലേ
ലാഭത്തിനും കിട്ടും പിന്നെ അവര് തൂക്കി മേടിക്കും മീന കണ്ട കഴിയുമ്പോ മീന് ഒരെണ്ണം തൂക്കി മേടിക്കുമ്പോ പത്ത് കിലോക്ക ഉണ്ടാവും ചിലത് ആഹ അത്മേടിച് മുറിച്ച് കഷ്ണങ്ങളാക്കി തന്നുവിടുംവെറുതെ ന്നെ വെട്ടി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെട്ടിത്തരും പിന്നെ നമ്മൾഇവിടെ കൊണ്ടുവന്ന് നമ്മള് ആ പണി കുറ വനമ്മൾഇവിടെ കൊണ്ടുവന്ന് നല്ലവിനാഗിരിയും ഉപ്പൊക്കെ ഒഴിച്ച് കഴുകി ഒരഞ്ച് ആ ഒരഞ്ച് മിനിറ്റേരം വച്ചു മ വിനാഗിരിയിലും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി തിരുമി ഒരു അഞ്ചു മിനിറ്റ് വെക്കുക അത് കഴിഞ്ഞിട്ട് നല്ലപോലെ കഴിക്കും മ ഒട്ടും ഉടുമ്പ് ചോദിച്ചില്ല ഒരു ആ ഒരു എന്താ പറയ ഒരു ടെസ്റ്റ് വ്യത്യാസം ഉണ്ടാരുന്നില്ല നല്ല നല്ല നല്ല ഒരുപാചകമാണ്
ആ ഹ ഹ ഹ അവനെ എങ്ങനെ മുളക് മുളക് കറി വെക്കൂല്ലേ
ചാറ് ഞാനിവിടെ ചാറ് വെച്ചാല് പിള്ളേർക്ക് വലിയ ഇഷ്ടമല്ല പിള്ളേർക്കും ചേട്ടായ്ക്കും ഒന്നും ഇഷ്ടല്ല പിന്നെ ഞാനും പിള്ളേരും മാത്രേ ഇപ്പ ചേട്ട ഹസ്ബന്റും ഹസ്ബൻറ് ജോലിക്ക് പോയി അപ്പുറത്താ ജോലിക്ക് പോയേക്കുന്നെ പതിനഞ്ച് ആ ഒരു ചെലപ്പോ പതിനഞ്ച് ദിവസം കൂടുമ്പോ വരും ചെലപ്പോ ഒരു ദിവസം കഴിയുമ്പോഴും അവിടുത്തെ പണിയുടെ സീസൺ പോലെ ഇരിക്കും
ഉം ഹം ഉ അപ്പൊ എന്താ ഫ്രൈ ചെയ്യല്ലേ
ആ ഞങ്ങള് പൊരിക്കും അത് തിരുമി വെച്ചിട്ട് പോവും ഇവിടെ പപ്പക്കും അമ്മിക്ക് ഹസ്ബന്റിന്റെ പപ്പക്കും മമ്മിക്കും അതൊന്നും ഇഷ്ടല്ല ആ മീനൊന്നും ഇഷ്ടമല്ല അവര് വാങ്ങിച്ചോണ്ട് തരുന്നത പപ്പ വാങ്ങിച്ചോണ്ട് തരുന്നതല്ലാണ്ട് പപ്പ കഴിക്കത്തൊന്നുമല്ല പ്പ പപ്പദി മക്കളും കഴിചോളം പറയും ഉം ഞങ്ങ പിന്നെ നാൻ തിരുമ്പി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിൽ വെക്കും പിന്നെ പ്പം രണ്ടു ദിവസത്തേക്ക് പിള്ളേ ആഹ് രണ്ട് ദിവസം രണ്ടു ദിവസത്തെ കൂടെ ഞൻ വെക്കൂല രണ്ടു ദിവസത്തേക്ക് ഞാനിങ്ങനെ പിന്നെ പിള്ളേർക്ക്‌ രണ്ടു ദിവസത്തേക്ക് പൊരിച്ച് കൊടുക്കും ഇപ്പൊ രാവിലെ പൊരിച്ചാല് രാവിലത്തേക്കും പിള്ളേർക്ക് ഉച്ച ത്തേക്കും ആയി പിന്നെ വൈ വൈകിട്ടത്തേക്കും മതിയല്ലോ ആ പിന്നെ പപ്പിക്കും മമിക്കും കൊറച്ച് ഉണക്ക മീനൊക്കെ എന്തെങ്കിലും കറി വെച്ചാല് അവർക്ക് അത് മതി പിന്നെ എന്തെങ്കിലും ഒരു തോരക്കറി ഒരു തോരം കറി ഉണ്ടെങ്കിൽ അവർക്കത് മതി
അ ആ ഹ ഹാ
കൊടുത്തു വിടാൻ വേണ്ടി രാവിലെ ച ചാർ കറിയും അപ്പൊ മീനും വറക്കും ഉച്ചക്കത്തേക്ക് തോരം കറി ഉണ്ടാക്കും അപ്പ അത് ബാക്കി നമുക്ക് വൈകുന്നേ വൈകിട്ടത്തേക്കും ഉണ്ടാകും
എങ്ങനാ പുളി മുളക് വെക്കുവോ- മുളക് കറിയാണോ അതോ തേങ്ങ അരക്കുവോ
ഒണക്ക മീനാ
അല്ല മറ്റേ- ചാറ് കറിന്ന് ഓ ചാറ് കറിന്ന് പറഞ്ഞാൽ അല്ലാതെ
ആ ആ ആ ചറ തേങ്ങിടാതെ മോര് കറിയോ പരിപ്പ്, മോര് കറി, സാമ്പാർ, അങ്ങനെ എന്തെങ്കിലും ഒരു ചാറ് കറി പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം സാമ്പാർ- മോര് കറി
ആഹ- ആ- ഈ ഒണക്കമീൻ എങ്ങനെയാ കറി വെക്കുന്നത്
ഉണക്ക മീൻ തേങ്ങ അരച്ച് കറി വെക്കും അല്ലത് പുളി മുളകിട്ട് കറി വെക്കും
ആഹ ആഹ
ആൾക്കാർ ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ തേങ്ങ അരച്ച് കറി വെക്കും
അങ്ങനെ കറി വെച്ചിട്ടില്ല ഉണക്ക മീന് ഫ്രൈ ചെയ്തിട്ടേ ഉള്ളു
ആ- നിനക്ക് മീൻകറി വെക്കാൻ അറിയില്ല
കറി വെച്ചിട്ടില്ല
ആ- നമ്മളെ കഷ്ണമീൻ ഇല്ലേ- നമ്മളെ ഉണക്കമീൻ കഷ്ണമീൻ മേടിച്ചിട്ട് നമ്മള് ഒരു ഒരമണിക്കൂർ എന്ന വച്ചാൽ ഇതിന് നല്ല ഉപ്പുണ്ടാവും ഒരു ഒരു മണിക്കൂർ ഒക്കെ ആ ഒരു മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യ വെള്ളത്തിട്ട് വെക്കും മുറിച്ചിട്ട് വെള്ളത്തിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മള് പച്ചമുളക്- ഇഞ്ചി- വെളുത്തുള്ളി- ഇതെല്ലാം കൂടി പിന്നെ എന്ത് ചെയ്യാ കുറച്ച് സവാള ഒരു സവാളന്റെ പകുതി മതി-
ആ
ഇതെല്ലാം കൂടി കൂടിട്ട് നല്ലതുപോലെ എണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ ഉലുവയില്ലേ
ആഹ് ഉലുവ- ഉലുവ പൊട്ടിക്കണംല്ലേ
പൊട്ടിച്ച് കടുകും പൊട്ടിച്ചതിനന് ശേഷം- ഉള് സവാളയും- പിന്നെ വെളുത്തുള്ളി- ചെറിയുള്ളി- ജീരകം- പച്ചമ ജീരകം പോട്ടെ ഈ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതന്നെ സവാളങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റുക കറിവേപ്പില ഇടുക നല്ലതുപോലെ വഴറ്റി കഴിയുമ്പോ- നമ്മുടെ സവാളയുടെ കളർ മാറുന്ന ഒരു സമയം നമുക്ക്റിയാമല്ലോ ഒരു ബ്രൗൺ നിറം- ആ സമയം നമ്മൾക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം ഒരു സ്പൂണ്- ഒറ്റ സ്പൂൺ മതി- മല്ലിപ്പൊടി ഇട്ട കൊടുക്ക- അത് നല്ലതുപോലെ മൂത്ത് കഴുമ്പോ- അങ്ങത്ത മഞ്ഞൾ പൊടിയും- മുളക് പൊടിയും ഇഞ്ചിയും എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിട്ട് മാങ്ങി വെക്ക ഒരു അഞ്ചു മിനിറ്റേരം കഴിയുമ്പോ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോ നല്ല നിറവും കിട്ടും നല്ല കൊഴുപ്പും കിട്ടും മീൻ കറിക്ക് അതിനകത്തേക്ക് ഈ മീന്റെ കഷ്ണങ്ങള് പെറക്കിയിട പുളിയിട കൊടംപുളിയിട കുറച്ച് വെള്ളം ഒഴിക്ക ഒറ്റ് ഒറ്റ വേവിക്കല് നല്ല സൂപ്പർ ഇ ആ എനിക്കറിയത്തില്ലായിരുന്ന് മീൻ കറി നിക്ക് പിന്നെ ഈമ് മല്ലിപ്പൊടി ചേർക്കണംന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു
ഹാ ഹാ ഹാ
കറി വെച്ചിട്ട് എന്റെ വി ഇവിരെ വീടിന്റെ അടുത്തുള്ളരു ഒരു ചേച്ചി ഇവിടെ വന്നേ അപ്പൊ ചേച്ചി വന്നപ്പോ എന്നോട് ചോദിച് ഇതെന്താ ഇങ്ങനെ വെറും വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കുന്നേന്നു ചേദി അപ്പൊ ഞാം ഞാൻ പറഞ്ഞു എനിക്കത് മീൻ ഞാനഅന്നേരം മീനനെ കുറ്റം പറഞ്ഞു ഞാൻ പിന്നെ ആ മീൻ കൊള്ളത്തില്ല അതുകൊണ്ടാ കറിയേ അങ്ങനെയായി പോയിന്നു പറഞ്ഞു അപ്പൊ അത് ആ ചേച്ചി നല്ല കുക്കിംഗ്ങ്ങാ നല്ലോണം ഭക്ഷണം പാ അപ്പം ചേച്ചി എന്നെ വീഞ് മുയില് എന്ത് മീൻകറി വെച്ചാലും കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് നോ ക്കാൻ പറഞ്ഞത് നമ്മള് ചാറുകറി വെക്കുന്നത് തേങ്ങ അരച് വെക്ക് ന്നാ ത് ആ കുറുകി ഇരിക്കും നല്ല നല്ല പക്ഷെ ടേസ്റ്റി ആണ് മല്ലിപ്പ അപ്പ ഞാൻ ചോദിച്ചു മല്ലിപ്പൊടി ഇട്ട വെളുത്തി ഇരിക്കൂലേ ചോദിച്ചു അന്നേരം പറഞ്ഞു ഇല്ല നല്ലത് പോലെ മൂപ്പിക്കണന്ന് പറഞ്ഞു എണ്ണക്കാതിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം മാത്രമേ മുളകുപൊടി മഞ്ഞൾപൊടിം ചേർ ലാസ്റ്റേ മുളകുപൊടി മഞ്ഞ അപ്പോഴും ചേർക്കാവും ന്നെള്ളു അന്നേരം നല്ല നിറവും കിട്ടും കറി നേരാണ് ട്ടോ ഞാൻ കഴിഞ്ഞോസം ഇവിടെ കഴിഞ്ഞ ശ ശനിയാഴ്ച ഞാനി ഇവിടെ ഇങ്ങനെ ഞങ്ങക്കിവിടെ കുറച്ച് പ്ര പ്രാർത്ഥന ഉണ്ടായിരുന്ന് ഒര്ത ആ ഒത്തിരി ആൾക്കാര് വന്നിരുന്നു അന്നേരം ഞാന് എന്താക്കി അങ്ങനെ മുളക് കറിവ് മീന് അതുപോലെ പറ്റിച്ചു വെച്ച് അത് ഇന്നലെ വൈകുന്നേരംആണ് തീർന്നത്
ആ ആ
നല്ല ടേസറ്റാ ഇരുന്നാലും രണ്ടൂസം ഇരുന്നാലും ടെസ്റ്റാ ഹ് ആ ആ ടെസ്റ്റ്‌ കൂടുതല് പിന്നെ മുളക് ഉണക്ക മീൻ മുളകിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലോ
ആ നമ്മളങ്ങനെ ഉണക്കമീൻ കറി വെച്ചിട്ടില്ല അതൊണ്ടാന്ന് അറിയത്തില്ല ആ ഇഷ്ടപ്പെടും ഹ്ം ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം
ആ കൊറച്ച് എടുത്താ മതി ഒരുപാടൊന്നും വേണ്ട ഒരു വീട്ടില് ഇപ്പ് അഞ്ചു പേരെ ഉള്ളൂങ്കില് ഒരു പത്ത് കഷ്ണം എടുത്താ മതി ഒരു ഒരുപാട് കഷ്ണം എടുക്കരുത് അപ്പ എന്താ വെച്ചാൽ അഥവാ കൂട്ടിയില്ലെങ്കില് ആർക്കും ഇഷ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കൂല്ല ആർക്കാ ഇഷ്ടപ്പെടാന ഒരു ചെറിയ ചാറ് വേണം എന്ന ചാറ് വേണ്ട ആ ഒരു രീതിൽ പാകം ആകുമ്പോൾ വാങ്ങി വെച്ചാൽ മതി
ആ
ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ ഞങ്ങള് കഴിഞ്ഞ ദിവസം ബാക്കി മിഞ്ഞാന്ന് കറി വെച്ചതിൻ്റ ബാക്കി വന്നത് ഇന്നലെല്ല മിനിഞ്ഞാന്ന് ഹസ്ബെന്റ് വന്നായിരുന്നു അപ്പൊ ഹസ്ബെന്റ് വന്നപ്പോ ഞാന് ഞാരു പാത്രത്തിനാത്ത് നമ്മള് ബിരിയാണിയൊക്കെ മേടിക്കുമ്പോ കിട്ടുന്ന ഒരു റ്ത്ത പാത്രം ഉണ്ടല്ലോ
ആ ആഹ്ആ
പാത്രത്തിനുള്ളിൽ നിറച്ചു ഇട്ടിട്ട് ഞ ചേട്ടായിന്റെ അവർക്ക അവിടെ കൊടുത്ത് വിട്ടു ജോലിക്ക്‌ടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോം ചേട്ടന്നോട് രഞ്ഞെ ആ പാത്രം അടക്കം വടിച്ച് തിന്നുന്നാ ഞാൻ വിചാരിച്ചിരിന്ന്
ഹ് ഹ്
പിടിച്ചുപറിയായിപ്പോയി
ആ ഓക്കെങ് പിന്നെ വിളിക്കാമേ
ആ ആയിക്കോട്ടെ